ഹലോ ഹലോ ആഹ്ണ്ട് കേക്ണ്ട് ആഹ് ഇണ്ടെ ചായൊട്ച്ചു ഇങ്ങള് ചായൊട്ച്ചൊ?
ആഹ് കുടിച്ചു എന്താ കടി?
എന്താ ചായക്കടി? കടി ഇന്നു പ്രത്യേകിച്ചൊന്നുല്ല
അഹ് ശെരി ഞാൻ ഔലാട്ട്ക്ക്ണെ പിന്നെ കുട്ട്യാള് ബേക്കറി ഉം ഔലേ പറ്റൊള്ളൂ ബേക്കറിയൊന്നും പറ്റൂലക്ക്‌ ഇപ്പൊ ശെരിക്കും പെട്ട്ക്കാണ്
ആഹ് ആഹ്
പുണ്ണാരെണം
പുണ്ണോ?
പുണ്ണ് ആഹാ
വേലധികായിട്ടോ?
ആ വയറ് വയറിലും വായേലും എല്ലാട്ത്തു കൂടിണ്ട് പുണ്ണ് പുണ്ണ് അധികായിട്ട് ഡോക്ടർ എട്ത്ത്ക്ക്‌ പോയിട്ട് ഡോക്ടർ പർഞ്ഞതാണ് ചീര കഴിക്കാം പറ്റൂല മുരിങ്ങ കഴിക്കാം പറ്റൂല വർത്തതും എണ്ണേല്ട്ടതും പൊ ച്ചതും ബേക്കറിം അങ്ങൻള്ള ഐറ്റംസുകള ഒന്നും കഴിക്കണ്ട ബീഫ് തീരെ തൊടണ്ട
അപ്പൊ ശരിക്കും പെട്ടു
ആഹ് അയ് ശെരി ഇപ്പ എന്താ ചെയ്യ്ണ്
ഒര് കുക്കറപ്പം ഇണ്ടാക്കി നോക്കാണ്
എങ്ങനെ ഇണ്ടാക്കാന അറിയോ
ഇണ്ടാക്കാൻ അങ്ങനെ അറിയൊന്നുല്ല ട്രൈ ഒന്ന് ശ്രമിചോക്ക
യൂട്യൂബിലോക്കിട്ടാ
അല്ല അല്ല
ഉം
ഇവടെ ഉമ്മ പർഞ്ഞന്ന്ട്ട്
ആഹ്
ഇങ്ങൾക്കറിയോ?
ആഹ് ഞാണ്ടാക്കല്ണ്ട്
എങ്ങനെ ഉണ്ടാക്കല്
അത് പച്ചരി വെള്ളത്തില് ഇട
ഏഹ്
പച്ചരി വള്ള ലിട്ടിട്ട് ട്ട് അത് കൊർചെരം താക്ക കുതിർത്താൻ വെക്കുക കുതിർന്നതിന് ശേഷം ആഹ് കുതിർന്നെന് ശേഷം മിക്സില് ഇട്ടിട്ട് മിക്സില് ഇട അതിന്റെ പിന്നാലെ തേങ്ങയും ചെറിയ ചീരക്ക ഞാൻ കൂട്ടിട്ട് യൂട്യൂബിലൊക്കെ ട്ടന്നെ പട്ഞ്ഞത് ചെറിയ ജീരകം തേങ്ങയും പിന്നെ ഏലക്കായ ഇടും പിന്നെ
ഏലക്കായടോ ഏലക്കായ നിർബന്ധണ്ടോ ഏലക്കായ
അത് വേറെ ടേസ്റ്റ് നമക്ക് ആവശ്യം നമക്ക് ആവശ്യമങ്കിൽ ഇടാം ടേസ്റ്റിന് ഇടന്ന് മാത്രം പിന്നെ ഒരു ഒരു ടീസ്പൂൺ ചോറും ഇടും പിന്നെ ഒരു നുള്ള് ഉപ്പും ആഒക്കെ പാടെ കൂട്ടിട്ട് മിക്സിലിട്ട് അരക്കും അര്ചെന്റെ ശേഷം അതൊരു അ ന്റെ മുന്നേ ശർക്കര നമ്മള് ശർക്കര പാവ് ഇണ്ടാവൂലെ ശ ശർക്കര ഉരുക്കി
ആ ആ
ശർക്കര ശർക്കര ഉര്ക്കിട്ട് ആദ്യം ശർകര ഉര്ക്കി വെക്ക എന്താ വാങ്ങുണോട് കൂടെ ആ ശർക്കര ഉര്ക്കിയത് അരിക്കണം ട്ടോ അരിച്ചിട്ടില്ലെങ്കി ശർക്കരെല് കല്ല്ണ്ടാവും ൻട്ട് നല്ലോണ അര്ച്ച്ട്ട് അയിൽക്ക് പാര ഈ മാവിൽക്ക് പാര മാവ് പാര്നോട് കൂടെ എള അല്ലെങ്കിൽ മാവ് കട്ട ആകും ആഹ് ചൂട് കൊടുക്കുന്പാർന്ന മാവ് അല്ലെങ്കിൽ കട്ടയാകും ഇട്ട അങ്ങനെ നല്ലോണം ഇളക്കി ഇളക്കി മിക്സ് ആക്കിയിട്ട് അതിലക്ക് ഇത്ടുക അപ്പസോടല്ലേ അപ്പസോടാ
ആഹ് ആഹ്
ആഹ് അത് അതിട്ട് എന്താ കൊർ ഒരു നുള്ള് ഇപ്പ് മറ്റേല് കൂട്ടാം മർന്ന്ക്കണെങ്കി ഇപ്പൊ കൂട്ടിയാലും മതി എന്നിട്ട് തേങ്ങയും ചെറിയ ഉള്ളിമ്പാട ഏ എണ്ണ വെക്കുക എണ്ണ വെച്ചിട്ട് തേങ്ങ ചെറുതാക്കി ക കഷ്ണം കട്ടക്കുലേ ചെറ ചെറുതകള് അങ്ങനെതാക്കുക അതിൽ ഉള്ള ഉള്ളി ന്നിട്ടിട്ടു അങ്ങനെ അയല് ട്ടൊന്ന് മൂപ്പിച്ചിട്ടീ മാവിൽ കൊയ്ക്കുക എന്നിട്ട് കുക്ക കുക്കർ കുറെ കുക്കറിന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്താ മതി എന്നിട്ട് അതില് കുക്കറ് ഇത്അയല്എണ്ണീയും പാറത്ത് നല്ലവോണം നറ മിക്സ്‌ ആക്കി അതിലേക്ക് തന്നെ ഒഴിക്കുക എന്നിട്ട് വരെ രണ്ട മിനിറ്റും ആക്കിട്ട് വേഗം ഇളക്കണം അല്ലെങ്കിൽ അത് കട്ടയാവും എന്നിട്ട് കുക്കർ ഉണ്ടാക്കുമ കുക്കർ ചൂടയന് ശേഷം അതില് നല്ലോണം എണ്ണ എണ്ണ നല്ലോണം വേണം എണ്ണ വച്ചിട്ട് ഇതിന്ന് രണ്ട് കൈയിലോ അല്ലെങ്കിൽ മൂന്ന് കൈയിലോ ഒഴിക്കുക ഒഴിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അത് എന്താ ഇത കൂട്ടി വെക്കുക കൂട്ടി വെച്ചിട്ട് പിന്നെ കൊറച്ച് വെക്ക് കുറച്ചക്കുക ന്നിട്ടതിന്റെ കുക്കറിന്റെ അടപ്പും ആഹ് എന്നിട്ടത് കേക്ക് കുക്കറിന്റെ അടപ്പ് വെച്ചിട്ട് ആ വിസിലവിടന്ന് എടുക്കണം എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം അങ്ങനെ സിം ആക്കി വെച്ചിട്ട് എന്താ ഇതാക്കുക അപ്പ ഇങ്ങനെ ആവി ഇങ്ങനെ വരും മെല്ല് ആവിങ്ങനെ വരുമ്പോ മെല്ല് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി അത് ഓഫ് ചെയ്തിട്ട് അങ്ങനെ വെക്കുക എന്നിട്ട് എടുത്താ അടിപൊളി കൊ കറപ്പാരറെഡി
വീട്ടില ഇടക്കിടക്ക ഉണ്ടാക്കലണ്ടോ
ണ്ട്
ആഹ് നോക്കട്ടെ
ആദ്യം ഉണ്ടാക്കി ഇപ്പൊന്നും ഉണ്ടാക്കല്ല ഇല്ല ന്നാള്
പൊങ്ങൾക്ക് പറ്റാത്തത് കൊണ്ട് ഇപ്പ ഉണ്ടാക്കിയോക്കെല്ല അല്ലേ
മഅതെങ്ങനെ ഇണ്ടാക്കീന്ന് ഞാ കണ്ട് ഇല്ല അങ്ങനെ ല്ല ഞാന അതി്ന്റെ മുന്നെ തന്നെ ഉണ്ടാക്കാക്കല് മാറ്റ
ആണോ ആ ആഹ അതെന്തു പറ്റി
ഇവിടെ ഉമ്മി ഉപ്പി എന്റെ കുട്ടിക രണ്ട് കുട്ടികളും കുട്ടികളും ഏ
കുട്ടികളൊക്കെ പഠിക്കുക ഹലോ ഹലോ ഹലോ കുട്ടികളൊക്കെ പഠിക്കാണോന്ന്
ആഹ ആ കുട്ടികളക്കപഠിക്കാണ് വലിയ കുട്ടി മദ്രസ മൂന്നിലാണ് ചെറിയ കുട്ടി എൽ കെ ജിയിലും
ആഹ് ഇപ്പയിട്ടുള്ളൂല്ലേ
ആഹ എൽ കെ ജി ചേർത്തിട്ടള ഇപ്പോ
ആഹ രണ്ടു കുട്ടി
അവിടെ കുട്ടി ആഹ് രണ്ട് കുട്ടികള് രണ്ടു പെൺകുട്ടികളാ
ആഹ് ആ ഇവിടൊരാളുണ്ട്
അ് എന്തുട്ട്യാ
പെൺകുട്ടിയാണ്
ആഹ്
ഒരു വയസ്സ് കഴിഞ്ഞേള്ളു
ആടാരൊക്കെണ്ട്
ഇവിടെ ഞാനും ഭർത്താവിന്റെ ഉമ്മിം ഭർത്താവും പിന്നെ ന്നാത്തൂനും വന്നോക്കണ്പ്പൊ പ്രസവിച്ചട്ക്ക നാത്തൂനും നാത്തൊൻ്റെ രണ്ടുട്ട്യാളും ഇപ്പൊ പ്രസവിച്ചത് പെൺകുട്ടിയാണ്
ആഹ്
ഒരാൺകുട്ടി കൂടിണ്ട് അവന് സ്കൂള് കാരണം അവൻ്റെ വീട്ടിക്ക് പോയിക്ക ആഹ് അവർ വരാന്ന് തോന്നുന്നു ഇപ്പന്നല്ലെങ്കി നാളെ വരും
ആ ആഹ് അത് ശരി
ഞ്ഞ് നാളിം മറ്റന്നാ ലീവ ല്ലേ സ്കൂളിന്
ആ ആഹ് മഴണ്ടാങ്ങട്ട്
ഓ ഭയങ്കര മഴേ ഉച്ചക്കേഷം തുടങ്ങിയ മഴ ഇതുവരെ നിന്നിട്ടില്ല രാവിലെ മുതലേ മൂടി കെട്ടിട്ടാ നിക്കണെ അവിട്ക്ക് മഴണ്ടോ
ഇവിടെ നല്ല മഴന്നെ. ഇപ്പൊന്ന്ങ്ങനെ തോർന്ന്ക്കുണു പക്ഷെ ന്നാലും ചെറുതായിട്ടിങ്ങനെ മഴക്കാലപ്പൊ ഒരു മഴക്കാലത്തിന്റെ ഒരു ഫീല്ണ്ട് ഇതുവരെ ഒന്നും ഉണ്ടായി രുന്നില്ല
ഇത് വരം വെയിലൊക്കെ കാണിച്ചല്ലേ
ആഹ് വെയിലും മഴായ്ട്ടങ്ങനെ ഇപ്പൊ ഒന്നൊരു മഴക്കാലത്തിന്റെ ഒരു ഫീല്ണ്ട്
ആഹ്
ഉം പിന്നെ പെയ്യണന്നുണ്ടെങ്കിൽ എന്തേലൊക്കെ പെരുന്നാളൊക്കെന്തേലൊക്കെ വരണം ന്നാ പിന്നെ പെയ്യും ആഹ് അങ്ങനെ എന്തെലൊക്കെ ഫങ്ഷൻ ണ്ടെങ്കിലൊക്കെ ആഹ് ഫങ്ഷൻണ്ടെങ്കിലൊക്കെ വരണം വരണം ഞ്ഞ് വൈന്നേരത്തെന്താ സ്പെഷ്യല്
വൈകുന്നേരത്ത് ചോറ് കൂട്ടാന് ഉപ്പേരി
എന്താ കൂട്ടാന്
കൂട്ടാന് പരിപ്പ് കറി
പരിപ്പറി എങ്ങനെച്ചക്കണേ
തേ പരിപ്പും ഉള്ളിം തക്കാളിം പച്ചമുളകും പാടട്ടിട്ട് മുളകും പൊടിം മഞ്ഞപ്പൊടിയും പാട വിസിലടിപ്പിക്ക
ഉം ആഹ് ആഹ് പരിപ്പ് മിക്സിയിലട്ച്ചിക്കെ
ആഹ്
ആ അഹ്
പരിപ്പും ഉള്ളിം തക്കാളിം പച്ചമളകും മുളകും പൊടിം മഞ്ഞപ്പൊടിം
ആഹ് അപ്പൊ വേഗാവൂലോ കറി. അപ്പോ തേങ്ങരക്കുവോ?
ആഹ് അരക്കും തേങ്ങിം ജീരകും ഉള്ളി ചെറുള്ളിട്ടിട്ട് തേങ്ങരയ്ക്കു ക്ക ഇന്നട്ടയ്ക്ക് കടു വറത്തൊരിക്ക ഓ ടേസ്റ്റൊക്കെണ്ട് ആ ണ്ടേ
ഉം
അത് കൂട്ടാൻ വക്കാനൊന്നുംല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് പറ്റണ ണ്ടാക്കാൻ പറ്റണ സാധനം
ആഹ്
അവിടെന്താ
ഇവിടെ എന്താ മുരിങ്ങക്കായും മുരിങ്ങക്കായല്ല മുരിങ്ങിം തേങ്ങേം പാട് അരച്ചിട്ടങ്ങനെ ചക്കക്കുരു ഒക്കെ ഇട്ടിട്ട് ഒരു കറിവെച്ച് ഇപ്പൊ പിന്നെ വഴുതനങ്ങേന്റെ ഉപ്പേരി ഇനി മീ മീന് കഷ്ണം മീനൊണ്ട്
അയിന് കൊഴപ്പൊന്നുല്ലാലോ
അല്ല മഴക്കാലത്ത് മുരിങ്ങ കൂട്ടാൻ പറ്റൂലാന്ന് പറയണ കേക്കാം
ഞാനും കേട്ടിട്ടില്ലാട്ടൊ ഏതോരു മാസത്തില് കൂട്ടാൻ പറ്റൂലാന്ന് പറയുന്നേ
കർക്കിടക മാസത്തില് അത് കൂട്ടാൻ പറ്റൂലാ പറയും പിന്നെ
പുഴ്ക്കള് ള്ള മാസത്തില് കർക്ക്ടകാ
തോന്ന്ണ്ട് ഇവടെ പറയണ കേട്ട്ക്കണു
മ്ഹ്
പിന്നെന്താ മഴക്കാൽത്തും കൂട്ടാൻ പറ്റില്ലാന്ന് പറയുന്ന കേട്ട്ക്കുണു
അയ് ശരിയാ
അതാ ചോയിച്ചേ
ഞങ്ങള് ഇവ്ടെ വെക്കലൊക്കേ ഇണ്ട് മുരിങ്ങ കൊഴപ്പം നല്ല രസണ്ടാവും മുരിങ്ങ
ആഹ് എന്ത് പരിപ്പൊക്കെ ഇട്ട് തേങ്ങ അരച്ചിട്ടാ
പരിപ്പൊന്നും ഇട്ട്ട്ടില്ല തേങ്ങേം ചക്കക്കുരൂം മുരിങ്ങേം പാടെ വെച്ചിട്ട് തേങ്ങ അരച്ചിട്ട് മുരിങ്ങേം ചക്ക ക്കുമ്പ ചക്കക്കുരു ആദ്യം വേവിച്ചിട്ട് അയ്ല് മുരിങ്ങ ഇട്ട് എളക്കുക എന്നിട്ട് തേങ്ങ അരച്ചിട്ട് ഒഴിക്കുകാ അതന്നെ തൂമിക്കോന്നൂല്ല ഇവടെ ഏഹ്
തേങ്ങേല് എന്തെങ്കിലും ഇടുവോ
തേങ്ങേല് ജീരകോം ഇതും ഇടൂന്ന് തോന്നുന്നു സംഭവം ഞാനല്ല വെച്ച്ക്കണു ഇവിടുത്തെ ഉമ്മയാ വെച്ച്ക്കണു
ആഹ് ആഹ്
ഞാനത് കു കഴിക്കാനും പറ്റൂല്ലല്ലോ പിന്നെ കുട്ട്യളൊന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ അത് വെച്ചിട്ടില്ല അതും ഇവിടത്തെ ഉമ്മ മ്ഹ് അത് ഇന്നല്ലേ വെച്ച്ക്കണ് ആഹ് നാളെ സ്കൂള് ലീവ്ണ്ട് മദ്രസണ്ട് പരീക്ഷ ആയില്ലേ പതിനെ ട്ടാന്തി മദ്രസേല് പരീക്ഷേണ്
ആഹ്
ഈ പയ്നെട്ടാന്തി
എത്ര ദിവസണ്ടാവും
എങ്ങനെ
എത്ര ദിവസം ഇണ്ടാവും ഓന്റെ എക്സാമ് പരീക്ഷ
നാലഞ്ച് ദിവസൊക്കെ ഇണ്ടാവും ചെൽപ്പോ
ആഹ് ചെറിയേ കുട്ടിനെ മദ്രസേൽ കു ചേർത്തിട്ടില്ലാന്നല്ലേ പർഞ്ഞേ
ആഹ് ഓളെ ചേർത്തിട്ടില്ല
ആഹ് ആഹ് കറന്റ് ഇല്യ
ഉം എന്നിട്ട് ചായ ചായ കുടിച്ചൂന്ന് പറഞ്ഞ്
ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കാൻ നിക്കണേ ഉള്ളൂ
ആഹ് കുക്കറപ്പം ഇണ്ടാക്കാണ് ല്ലേ ഹലോ
ഹലോ
കുക്കറപ്പം ഇണ്ടാക്കാണ്ന്ന് ലേ
ആഹ് ആഹ്
ആ മഴത്ത് ചായയും കുക്കറൊപ്പം നല്ല രസംണ്ടാവും
നല്ല കോമ്പിനേഷൻ അല്ലേ
ഗ്യാസ് കിട്ടയാാ
ആഹ ഗ്യാസ് കിട്ടി ള് ഈ റോട്ടത്തെ ഞങ്ങള് തറവാട് വീടുണ്ട് അവിടെ കൊണ്ട വച്ചിക്കായിരുന്നു അപ്പൊ ഒരുര് കിട്ടിയരഞ്ഞിട്ട് വിളിച്ചിട്ട് രാവിലെ വണ്ടി വന്നു രാവിലെ വണ്ടി വന്നിട്ട് ബുക്ക് ചെയ്തിട്ടില്ല എന്നിട്ട് വണ്ടി പോയി എന്നിട്ട് പിന്നെ ര തിരിച്ച് വരുമ്പോക്കെ ബുക്ക് ചെയ്യന്നിട്ട് ആര് പോയി
ഉം
എന്നിട്ട് പിന്നെ എന്താ പറയാ പിന്നെ ഒരു വന്ന് തിരിച്ച് വന്ന ബുക്കിംഗ് നമ്പറൊക്കെ അവിടക്ക് വിട്ടു കൊടുത്ത അപ്പോൾ ഒരിതാക്കിട്ടന്നു നിറച്ച്ന്നിട്ട് പോയി
ആഹ് ശരി
അന്ന് രാത്രി ഭർത്താവ് വന്നട്ട് കൊണ്ടും ചെയ്തു
ഉം
അവിടെങ്ങനെ